ആഹ് പറന്നോളൂ പറന്നോളൂ
കേൾക്ക്ണ്ടാ സുഖല്ലേ
സുഖാണ് ചായകുടിച്ചോണ്ടിരിക്കാണ്.
ഓഹ് എന്താ ചായക്ക് കടീ?
ചായക്ക് ബോ ഈ ഉത്സവത്തിനൊക്കെ കിട്ടണപോരിയില്ലേ അത് വേറെന്തൊക്കെയാ അത് മോൾക്ക് നല്ലഷ്ടാ അപ്പോ അപ്പൊ അത് മോൾക്ക് വേണ്ടിയിട്ടെ കൊണ്ടുവരണ.
ആഹ് എന്നിട്ട്.
വേറെ എന്തൊക്കെയാ. പണിയൊക്കെ കഴിഞ്ഞി ചോറ് വെക്കാണ്ട് രാത്രിക്ക് ചോറ് വെക്കണം രണ്ടു നേരം വെക്കാറ്.
മോളോ.
മോള അങ്ങട്ട് കളിക്കാൻ പോയിട്ടുണ്ട്.
ആഹ്
മോളെകെ പിടിച്ച കിട്ടണ പ്രായ ഓളെ പോയി.
ആഹ് പിന്നെന്തൊക്കെയാ.
പിന്നെ എന്തൊക്കെയാ വെക്കേഷനൊക്കെല്ലേ ഇപ്പോ ടൂർ നമ്മ പോവൊന്നല്ലേ വീട്ടിലൊന്നും പോയില്ലേ?
ആഹ് വീട്ടില് കൊറിച്ച ദിവസ മുന്നേ പോയി.
ആഹ് ആഹ് മദ്രസണ്ടാവൂലേ കുട്ട്യാൾക്ക്.
ആഹ് നിങ്ങള് ടൂറൊന്നു പോയില്ലേ കറങ്ങാനൊന്നും.
ഞങ്ങള് പാലക്കാടൊക്കെ പോയി. പാലക്കാട്, തൃശ്ശൂര് അവിടെക്കെ പോയി. ഞങ്ങള് പാലക്കാട് പോയപ്പോ നമ്മുടെ മലമ്പുഴ ഡാം എന്നുള്ളൊക്കെ ഇതിൽ പോയതാ. അവിടത്തിയപ്പോ അവിടെ അറ്റകുറ്റ പ്പണികൾ നടക്കുന്നത് കാരണം അടച്ചിട്ടിരിക്കുക.
ഓഹ്
അപ്പൊ അപ്പൊ പോയി. എന്താണ് വേറെ ഒരു കുറെ സ്ഥലൊക്കെ പോയി.
ഓഹ് ആടെ വീട്ടില് മാങ്ങൊക്കെ ഉണ്ടോ?
മാങ്ങയോ മാങ്ങ ഇവിടെ ഇല്ല പക്ഷെ കിട്ടാറുണ്ട് അവിടന്നും ഇവിടന്നും ഒക്കെ ആയിട്ട്.
ഓഹ്
ഉം മാ ഉച്ചക്കൊ വെട്ടി. മൂച്ചിണ്ടായിരുന്നു ഒക്കെ വെട്ടി മരങ്ങളൊക്കെ വെട്ടി. മൂച്ചി, പ്ലാവ് ഒക്കെ വൊട്ടി. പിന്നെന്താ ഇവിടെ കൃഷികള് എന്താള്ളത് പ പച്ചമുളക്, തക്കാളി, വഴുതനങ്ങ, ചെരങ്ങ, ചെരങ്ങല്ല മത്തൻ പയറ്, അങ്ങനെയുള്ള അറ്റകുറ്റ സാധനങ്ങള് നമ്മടെ ഏഹ്
മോള അങ്കലാവാടിയി പ്പോണ്ടോ?
ഇല്ല മോളു അംഗലവാടിക്കൊന്നും പോവാനായിട്ടില്ല രണ്ട് വയസ്സായുള്ളു.
ഓഹ്
അടുത്ത വർഷമൊക്കെ ആവുമ്പോഴേക്കാക്കെ നമ്മുടെ അടുത്തു തന്നെയാണ് അംഗരവാടി അപ്പൊ അടുത്ത വർഷമൊക്കെ ആവുമ്പോഴേക്കൊക്കെ. അങ്ങരവാടി കാക്ക.
ആഹ് ചെടിക്കെ ഇണ്ടോ വീട്ടില്.
ഓഹ് ചെടികളൊക്കെണ്ട് ചെടികൾ നന്നായിട്ടുണ്ടായിന്നു. നല്ല ചെടികൾ ഉണ്ടായിരുന്നു നമ്മള്. ഒരു നടക്കണ വഴി അല്ലാതെ ബാക്കി മൊത്തം ചെടിയായിരുന്നു.
ആഹ്
നമ്മൾ കുറച്ച്ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ആശുപത്രിയിലൊക്കെ ആയ സമയത്ത് അ പ്പൊ പോയി ഉം ഉം ആരു വെള്ളഴിക്കാൻ ഇവിടെ വീട്ടില് ആരു ഇല്ലാത്ത കാരണം വെള്ളഴിക്കാന് ഒന്നും ഇല്ലാത്തതൊണ്ട് ചെടിയൊക്കെ അങ്ങനെ നശിച്ചു പോയി
ഓഹ്
അവടുന്നും ഇവടുന്നൊക്കെ കിട്ടണ ചെടികളൊക്കെ കൊണ്ടന്ന് വെച്ച് ഇനി ഇപ്പനമുക്ക് കിട്ടാൻ പറ്റ റ്റാത്ത തരത്തിലൊക്കെ പോയി എല്ലാം
ഓഹ്
പത്ത് മണിന്നെണ്ടായിര്ന്നു എന്റെട്ത്ത് പത്തമ്പതോളം കളറോളം എല്ലാം പോയി ഒ ഒന്നുവില്ല ഒരു കളറ് പോലു ഇല്ല
നങ്ങക്കൊരു നാലഞ്ച് മാസത്തോളം ആശുപത്രി കേസ് വന്നപ്പഴേ
ആഹ്
അങ്ങനത് പോയി കൊതുകിന്റെ കാര്യം ഒന്നും പറയാണ്ടിരിക്കാ നല്ലത് നമ്മടെ വീ ട് ഒരു കാട് ഏരിയല് ആയത് കാരണവേ എന്നാ കൊതുകാ ഈ റബ്ബറിന്നൊക്കെ കൊതുക്ന്ന് വന്നിട്ട് ഒരു ചെറിയൊരു കൊതു തുകാണ് കൊതുക് തിരി ഇല്ലാണ്ട് ഇരിക്കാനും നിക്കാനും കെടക്കാനും വയ്യാ പഷേ വൈകുന്നേരായി ഇരുട്ടായാ പിന്നെ പോവുട്ടോ പിന്നെ കൊതുകൊന്നുവില്ല
ഓഹ്
ഇര്ട്ട്ന്നതുവരെ
ആഹ്
അത് രാത് പകല് രാ ഏതു സമയ ഇല്ലട്ടോ ചെല ആദ്യക്കെ നമ്മള് വൈകുന്നേര സമയ ത്തെന്ന് കൊതുകിന്റെ ശല്യേ ഇപ്പ ഏത് സമയത്തും രാവിലെ മുതല് വൈകുന്നേരം വരെ ഇവടെ ഇരിക്കണേ കൊത്ക് തിരി വേണം.
ഓഹ്
പിന്നെ ഇര്ട്ടായാ പിന്നെ അയിന്റെ ആവശ്യല്ല്യട്ടോ പിന്നാ
ഓഹ് ഇങ്ങളെ ഹോബീസെക്കെ എന്തക്കെയാ
എന്റെ ഹോബീസ് പ്രത്യേകിച്ച് വായന
ഓഹ്
ഉം വായന കഴിഞ്ഞിട്ടേ ഒള്ളൂ ഇങ്ങനെ എന്ത് കിട്ടിയാലു വായിച്ചൊണ്ടിരിക്കും അപ്പപ്പിന്നെ നമ്മള് ഏഹ് ഫോണിത്തന്നെ പ്രതിലിപിന്റെ ആപ്പ്ണ്ടായത് കാരണം അത് ന്ന് സ്റ്റോറീസ് എടുത്ത് വായിക്കും ഇപ്പോ പിന്നെ ബുക്ക്സൊക്കെ കൊറവല്ലേ
ആഹ് ബുക്കൊക്കെ വേടിച്ച് ണ്ടോ
വായനശാലെലൊക്കെ
ബുക്കക്കെ വേടിച്ച് ണ്ടോ
ബുക്കുകളൊക്കെ ഇണ്ടാവും അതൊക്കെ പഠിക്കണ സമയത്തോള്ള ബുക്കുകളല്ലേ അതൊക്കെ അ ട്ടിക്ക് അട്ടിക്ക് അവടെ ഇര്പ്പ്ണ്ട് അതൊന്നും ഇപ്പ വായിക്കാറില്ല അപ്പ അധികം പ്രതിലിപി
പിന്നെ വീട്ടില് ചാമ്പക്കെക്കെണ്ടോ? ചാമ്പക്ക, ചക്കക്കെ ആഹ്
ചാമ്പക്കൊക്ക ഒണ്ട് ഇന്നലെ ഞാന് ആനിച്ചക്ക അറിയോ ആനിച്ചക്ക അയിനെന്താ പറയാ അതന്നെല്ലേ പറയാ ആനിചക്കാന്നന്നെ തോന്നു പറയാ ആഹ് ആത് കഴിച്ചു
ആഹ്
ഉം ചാമ്പക്കക്കെ ഇണ്ട് ഉം ചാമ്പക്ക ഒണ്ട് റംബുട്ടനോണ്ട് പഷേ റംബുട്ടാനോന്നും കായിച്ചില്ല
ഓഹ് കൊറേ ആയോ കൊടുന്ന്ച്ചിട്ട് റംബുട്ടാൻ
ഉം രണ്ട് മൂന്ന് വർഷായി കായ്ച്ചിട്ടില്ല ഉം ഉം
ബാങ്ക് കൊടുക്കാനായല്ലേ ബാങ്കൊക്കെ കൊടുക്കാനായില്ലേന്ന്
ബാങ്ക് കൊടുക്കാനായില്ലേ സമയം എത്രായി അഞ്ചേ അൻപത്തഞ്ചല്ലേ ആയൊള്ളു
ആ
ബാങ്ക് കൊട്ക്കും വേറെന്തുവാ അങ്ങനെപോണ് പ്രത്യേകിച്ചൊന്നുല്ലായിട്ട് ഇങ്ങനെ പോന്ന്ണ്ട് എന്തൊക്കെണ്ട് നിങ്ങളെ വർത്താനങ്ങളൊക്കെ
ഞങ്ങളെ വർത്താനം ഇങ്ങൻത്തെന്നെ പ്രത്യേ ച്ച്ന്നൊന്നുല്ല സുഖായ്ട്ടിരിക്ക്‌ണ് എല്ലാരും
ക്കളൊക്കെസുഖം
ഉം
ആ ആ പ്പൊ വെക്കേഷനൊക്കല്ലേ
ആ
ഇനിയപ്പോ എത്രേക്കൊക്കെ പിള്ളേര്
ഒരാള് പ്ലസ് വണ്ണ് ഒരാള്
ആ പത്താണല്ലേ ഒരാള് ആ ആ എന്തായി റിസൾട്ടൊക്കെ വെരാനായോ
ആ ആ വെരാനായി
എന്നാണ് റിസൾട്ട് പത്തിന്റെ
ഇഞ്ഞി അഞ്ചിസംപാടിണ്ട്
ഏ പാസ്സാവോ
അറീല
ഏ പഠിക്കണ ടീമാണോ
പഠിക്കും ന്ന പഠിക്കൂല പരീക്ഷന്റന്നൊന്നും പഠിച്ചിട്ടില്ല ന്നാ പറഞ്ഞത്
ആ പത്താംക്ലാസും ഗുസ്തിയാണല്ലോ ഇപ്രാശ്യം ലേ
ഉം പൊട്ടുംന്നൊക്കെപറയ്ണ്ട്
പാസാവെട്ടെ
ആ
ഉം പാസാവാണെങ്കി അത്യാവശ്യം നല്ല മാർക്കോടെ പാസ്സാവണം അല്ലെങ്കിൽ ഫെയിൽഡാവണം. രണ്ട്ന്റേം കൂടെ നടുല് വെച്ച്ട്ട് പാസ്സാവരുത്
കിട്ടാണെങ്കി എവിടെലൊക്കെവടെ ഇവടെട്ത്ത്ള്ള സ്കൂളിലെന്നെ കിട്ടാണെങ്കി നല്ലതേന്നു ഉം
ഇപ്രാശ്യം സിലബസ്മാറിയത് കാരണേ
ആ ഇങ്ങക്കൊക്കെത്ര എ പ്ലസ്സ് ണ്ടായിന്നു
ഞാൻ പത്താംക്ലാസ് എഴുതിയ സമയത്ത് എന്താണ എപ്ലസെന്നെര്ന്നു
ഓ എത്രണ്ടായിന്നു
പരിപാടിന്നെരുന്നു എനിക്കെത്ര അഞ്ചെണ്ണോ ആറെണ്ണോ
ഓ
പിന്നെ ഏ പ്ലസ് ടുനത്യാവശ്യം നല്ല മാർക്ക്ണ്ടായിന്നുട്ടോ
ഓ എന്തേലും വർക്കിനെന്തേലും പോവ്ണ്ടോ
ഞാനോ ഞാൻചെയ്തിരുന്നു ഞാൻ അക്കൗണ്ടന്റായിരുന്നു ഇപ്പൊചെയ്യ്ണില്ല ഇപ്പൊ വർക്കൊന്നും ചെയ്യ്ണില്ല
പ്ലസ് ടുലെത്ര എ പ്ലസ്ണ്ടായിരുന്നു
പ്ലസ് റ്റുലെത്രേഇൻക്ക് ഓർമ്മല്ല ശെപത്താം ക്ലാസിനെക്കാട്ടിലും പെർസെന്റെജ് കൂടുതല് പ്ലസ് ടുനേര്ന്നു
എന്നിട്ട്പിന്നെ
വേറെന്താ അങ്ങനെ പോവ്ന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടൊന്നുല്ല ചായയൊക്കെ കുടിച്ചോ
ഇല്ല
ഇല്ല
ഊ ഉം
വൈകുന്നേരം ചായ കുടിക്കണ സ്വഭാവണ്ടോ
എപ്പളേലൊക്കെ എന്ത് കടിണ്ടെങ്കിലും അത് തിന്നാര്
അതങ്ങനെ തന്നെ ഉള്ളു അഹ് പണ്ട് പ്രായായവർക്കൊരു ചൊല്ലുണ്ട് കടിക്കാതെ കുടിക്കണാളും നല്ലത് കുടിക്കാതെ മരിക്കാണെന്ന്
ഹം
ഉം പണ്ടത്തെ പ്രായായ വല്ലിമ്മാരെ ചൊല്ലാണ് അതൊക്കെ
ആഹ് ചെലോർക്കൊന്നും ഇപ്പൊ ചായന്നെ പറ്റൂല
അത് കറക്കുന്ന് ഓർത്തിട്ട
ഇപ്പടുത്തെ ഒരു കൂട്ടുകാരത്തി വിളിച്ചിരുന്നേ ഓള് വീട്ടില് ചായ കുടിക്കലൊന്നുല്ല ചെറുപ്പത്തില് എങ്ങനോറ്റ് കുടിച്ചതാണ് ഉമ്മ തന്നിട്ട കുടിച്ച ന്റെ ഓർമ്മ വെച്ച കാലം മുതല് ഞാന് കുടിച്ചിട്ടില്ലന്നൊക്കെ പറഞ്ഞു
ആഹ് ഇൻക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് ചായക്ക് പകരം പച്ചവെള്ളം കുടിക്കണ്
ആഹ് എപ്പളും പച്ചവെള്ള കുടിക്ക ജ്യൂസൊക്കെ കുടിക്കുന്നല്ലാതെ ചായ കുട്
ചായ കട്ട ആ ചായ കുടിക്കൂലന്ന് പറഞ്ഞിട്ട് എന്റെരു ഫ്രണ്ട് ഉണ്ടങ്ങനെ
ഊം എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞോ
പണിയൊന്നും കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാന്നല്ല ചോറ്ണ്ട് കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന് കറിയൊക്കെണ്ട്‌ ചോറ് വെക്കണം രാത്രിക്കക്ക്
ഓഹ്
ഇപ്പ പിന്നെ ഗ്യാസിന് ഗ്യാസിന് വെല കൂടിയ കാരണേ
ആഹ് ഗ്യാസ് കൊറച്ച്ണ്ടാവും ഉം
അപ്പൊ അടുപ്പത്തന്നെ വെക്കണം
ആഹ് ഇപ്പന്താ പണി
ഒന്നുല്ല ഞാൻ തൊടി കൂടെ ഇങ്ങനെ നട
ഓഹ് കൂട്ടാൻ വെക്കാൻ എന്തായാലും നോക്കയ്ക്കാരല്ലേ
കൂട്ടാൻ ഇന്നത്തേക്കൊക്കെ ഒന്നും ഇഞ്ഞിപ്പോന്നും വേണ്ട
ആഹ്
ഇന്ന് നല്ല ഇന്നലെ ഹസ്ബന്റ് വന്നപ്പോ നല്ല കുറ്റിപയറ് കൊണ്ടന്നായിരുന്നു ചെറിയ പയറില്ലേ
ഇന്നാ ശരി
ശരി എന്നാ
ആഹ്